ലാസ്റ്റ് നിങ്ങക്ക് കിട്ടി ആഹ് കേക്കുന്നുണ്ട്
ആഹ് എന്താ ഇനി വിശേഷൊക്കെ എന്താ ടെ ഒച്ചപ്പാട്
സുഖം ഏ കൊറച്ച് പണിയില് വച്ചാ ഇതാണ് കൂട്ടാൻ ചോറ് ഒക്കെ വെക്കാ
ആഹ് ഇന്നെന്താ സ്പെഷ്യൽ എന്താ കൂട്ടാനെന്താ
ഇന്ന് കടലക്കറി വെച്ച്
ചോറ് ന് എന്താ കറി
ചോറ്റ്ന് കട്ലക്കറി തന്നെയാണ് മസാലയായിട്ടല്ല സാദാമാരി വെക്കും
ചോറിന് കടലക്കറി കൂട്ടി ചോറ് കഴിക്കാൻ കയ്യോ
ആഹ് സാദാമായ്രി ഇഞ് അത്ര ഇഞ് കൊളുത്തുള്ളൂ എന്നര് എ
ഇന്ന് ലീവ് കിട്ടയില്ലേ യാ
ഇല്ല ഇന്നലെ ചിക്കൻയാരിന്നു അതുകൊണ്ട്
അന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ ആ
അവിടെയോ
അവിടെ മീൻകറിയും ചോറ് ഉപ്പേരി ഒക്കെ ആയി ഇപ്പൊ കുളിക്കാൻ പോവാൻനിക്കാണ് പിന്നെ മഴ പിന്നെ എന്ത് മഴ കുറഞ്ഞിട്ട്
ഓ മഴ വന്നപ്പോ മടിയായിട്ട്
ആഹ അതെ ഇപ്പൊ മഴച്ചോ ർന്ന് ഇപ്പൊ മുറ്റത്തേക്ക് ഇറങ്ങണം തിരുമ്പലൊക്കെ കഴിഞ്ഞു ഇനി കുളിക്കാൻക്കൂടിയുള്ളു ബാക്കി പണിയൊക്കെ കഴിഞ്ഞു ഏകദേശം
ഞാനും കുളിക്കാണില്ല കുളിക്കണം ഇപ്പം ചോറും കറിയായി കുളിക്കണം തിര്മ്മാൻ ഒന്നും അങ്ങനെ ഇല്ല
ഹ ഇതിപ്പോ സ്കൂൾളില്ലാത്ത ദിവസമാണല്ലോ
അതെ
ആ സ്കൂൾയില്ലാത്ത ദിവസം പിന്നെ തെരക്ക് ആയിരിക്കല്ലോ കുട്ടികൾ ഒക്കെപ്പാടെ പിന്നെ വലിയാ സ്കൂൾ ഉള്ള ദിവസവുമ്പോ പിന്നെ ഓല് അങ്ങനെ സ്കൂൾ പോയാ പിന്നെ പിന്നെ പ്രേശ്നയില്ലല്ലോ കൊറെ പണി അപ്പൊത്തിലും തീർക്കും പിന്നെ അവര് പോയിട്ട് എടുത്താലും മതിയല്ലോ പണിയൊക്കെ ഉള്ളപ്പോഴാണ് ഉള്ളപ്പോ അപ്പോപ്പിന്നെ പണി തീരൂല
അതെ രാവിലെ എത്ര മണിക്ക് എണിച്ചാലും അറിയണില്ല
അതെ
എന്നാള് ടൈം പോണതേ അറങ്ങുന്നില്ല അവർക്ക് മാറ്റിയ ആ ഡ്രസ്സ് ചെയ്താൽ ഓ വേഗം ടൈം പോകണമാതിരി ഇണ്ടാവും
ആ അതെ ഉം
കഴിച്ച രാവിലെ
ഓ പത്തിരി
പത്തരിണ്ടക്കയാ രാവിലെ തന്നെ പത്തിരി
രാവിൽ തെന്നെ പത്തിരിയാണ് കഴിക്ക്ന്നെ ആഹ് പണിയാണ് ഇന്നലെ ഒര് വെള്ളപ്പെയിനി അപ്പ ഇന്ന് പിന്നെ പത്തിരിയാക്കി എല്ലാ ദിവ്സും ഒന്നെന്നെ ആക്കുമ്പോ ഒര് ഇതാണല്ലോ ഓരോര ദിവ്സെവും മാറി മാറി ആക്കുമ്പെളെ കുട്ടെക്കും ഇഷ്ടം ഇണ്ടാവൊള്ളു
ഇന്നെട്ട് എന്താ പാത്തിരിയും ചിക്ക കറിയാ?
ആഹ്
അത് അല്ലെ കോമ്പിനേഷൻ
ആഹ് അതെ തേങ്ങ അരെച്ച ചിക്കെൻ കറിയോ?
ആഹ്
അതാ അയ്ന് കോമ്പെഡേഷൻ
ഉം
ഒ അല്ലെങ്കില് മ്മൾ തേങ്ങ വറ്പ്പരിക്കണം നമ്മള് തേങ്ങ ഒന്ന് അടുപ്പടുത്ത് ചിരി വെളിച്ചണ ചൂടാക്കിട്ട് ഒന്ന് വറക്കണം അയ്ല് ഇതൊ ക്കെട്ടിട്ട് ചെറിഉള്ളിം ആഹ് ഞാൻ വറ ട്ട് കോഴി കറിയേ ക്കൂ
ആഹ് ആഹ്
അത് നല്ല പേസ്റ്റാ
അതെ
ഔ പത്തിരിക്ക് നല്ല കോമ്പിനേഷനാ ണ്
ശെരി ശെരി തേങ്ങ അരച്ച വസം നന്നായിരിക്കല്ലോ പത്തിരിക്കി
ഒഹ് ഇങ്ങള് തേങ്ങര്ച്ച് വെക്കല്ല പത്തി പി
ആഹ് അരക്ക്യും പക്ഷെ വറത്ത്ട്ടൊന്നും അരക്കില്ല
ആഹ് ആഹ് ഓരോരു സ്ഥലത്തും ഓരോ
ആഹ് ഓരോന്നാണ് ഓരോ ഭാത്ത്ത്തെ നല്ല ടേസ്റ്റു ഉണ്ടാവും
ആഹ് പക്ഷെ നമ്മൾ കടുകൊന്നും ആനെ ഉപയോഗിക്കല ട്ടോ കടുക് നമ്മൾ ഉപ്പേരീല് പിന്നെ അങ്ങനെ വറവ്ടുമ്പളെ പയോഗിക്ക അല്ലാതെ ചെലോല് ഇണ്ടാല് മീൻ കറിയിലൊക്കെ കടുക് ചിക്കനിലൊക്കെ കടുക് അത് ഉപയോഗിക്കില്ല
ആഹ് അങ്ങനെ ഉപയോഗിക്ക്ണ്ടോ ഇല്ല ഞങ്ങള് ഉപയോഗിക്കില്ല ചിക്കൻ മീനിലൊന്നും ല്ല ങ് ഇതില് ചാറ് ആഹ് പ പച്ചക്കറി ഐറ്റംസിനെല്ലാം വരും
ആഹ് അത് വറവിടുമ്പോ നമ്മള് കടുകും കറി
ആഹ് പിന്നെ ചാറ് താളിക്കുമ്പോ